ഹലോ ആഹ് ആഹ് കേൾക്ക്ണ്ട് എന്താ പണി അനക്ക് കൊറേ എ
എഴുതാനൊക്കെണ്ട് അസൈമെന്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ആഹ് എഴു എഴുതാനുണ്ട് ആഹ്
ആ എന്തായി ഈ എഴുതല് ത എ എത്ര അസൈമെന്റാ
എഴുതല് ഒര് ഒര അസ് സയ്മെന്റ് കഴിഞ്ഞിട്ടേള്ളൂ ഇന്ന് പിന്നെ സ്കൂള് പോയത് കൊണ്ടേ പിന്നെ എഴുതാൻ പറ്റില്ലല്ലോ
ആഹ് ഇന്നിപ്പം ഇക്കെ പറയ്ണ ണ്ട് മറ്റേ പി എ സി രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞതാ ആളോട് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ പി എസ് സി ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടൊന്നുല്ല അപ്പം ഞാൻ പറഞ്ഞി നാല് കൊല്ലം മുമ്പ്
ആഹ്
അപ്പോ ആള് മെയിന്റ് വെച്ചില്ല അപ്പൊ ഇന്ന് ആള് പറയണേ എന്താ നാളെന്നെ പോയി രജിസ്റ്റർ ചെയ്യണം പിന്നെ പ അന്നെ കോച്ചിങ്ങ്ന് ചേർക്കണം
ആഹ് ആഹ് നല്ലതാണ് ഇപ്പം എല്ലാരും ആഹ്
അയിൻ്റെ പടച്ചോനെ അപ്പം എന്താ പറയാ
എല്ലാ ട്രൈ ചെയ്യാ നമ്മള് ഇവിടൊക്കെ പോവ്ണ്ട് ഇന്റെ ഇവിടെ എടുത്തുള്ള ഒരു മരുമകള് ഓളൊക്കെ പോകുന്നുണ്ട് ഒരുപാടായി കി കിട്ട് പോണേ പക്ഷേ അത് ഒന്നോ രണ്ടോ മാർക്കിന് മിസ്സാ പിന്നെ കുറവ് കൊണ്ടാണ് കിട്ടാതെക്ക്ന്ന അപ്പോ ആ ഒരു വാശിയില് കിട്ടണം എന്നുള്ള ഇതീല് വിണ്ടും വിണ്ടും കൊച്ചിങ്ങിന് പോവാ
അതെ അതെ ഞാനുപ്പം ഇങ്ങനെ ഇന്നോട് ഇപ്പോ സംസാരിച്ച ഏഹ് ഒരാള് പിന്നെ ആള് മാരേജ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു പിന്നെ ബി എഡ് കഴിഞ്ഞു ഇപ്പൊ പി എസ് സി എന്നിട്ട് പിന്നെ വീട്ടിൽ നിർബന്ധിച്ചിട്ട് അങ്ങനെ കല്യാണം ആഹ് ഇനി ഇങ്ങനെ ആഹ് അതല്ല ആഹ് കല്യാണം കഴിച്ചപ്പം ആള് പ്രഗ്നന്റ് ആണ് ഇപ്പൊ ബെഡ് റെസ്റ്റുമാണ് പ്ലാസാൻ്റം മോളിലാണെന്നോ എന്തോ പറഞ്ഞോണ്ട് അപ്പൊ ആള് പറ ഭയങ്കര ആൾക്കന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലിയാണ് അംബീഷന്
ആഹ് ആഹ് അത്ശരി.
നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെ കല്യാണത്തിന് സമ്മേയി സമ്മതിച്ചില്ല പിന്നെ പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരാളെകി
ആഹ് വീട്ടത്തെ നി നിർബന്ധത്തോണ്ട് ഉണ്ടാക്കിയതാണ്.
ആഹ് അപ്പൊ നിർബന്ധവും പിന്നെ ഇപ്പം കിട്ടിയ ആളും കൊയപ്പില്ലത്തോണ്ട് തരക്കേടില്ല്യാ അപ്പൊ അങ്ങനെ ത്തൊരാളായപ്പോ അങ്ങനെ സമ്മതിച്ചാണ് പിന്നെ കുട്ടിഉണ്ടായിട്ട് പി എസ് സി ലിസ്റ്റിലൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കയ ഓരോരുതരെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണല്ലോ ത്.
ആഹ് അതാണ്.
ജോലി വേണം എല്ലാർക്കും ഇപ്പം ജോലി വേണ്ട പഠിക്കാൻ മടിയുലോലയാലും ജോലിക്ക് പെണ്ണുങ്ങൾ എന്തുയില്ലെങ്കിലും പഠിക്കാനെങ്കിലും
ആഹ് അതാണ് അതനെയോ ഒന്നാമത് പഠിക്ക അങ്ങനെയൊക്കെ പോന്ന എന്തേലും എൻഗേജ് ആകുമ്പോ കൊറൊയൊക്കെ വീ അവർക്ക് തന്നെ ഒരിത്തിണ്ടാവും നമ്മള് ഒന്നുംചെയ്യാതെ നിൽക്കുന്നതും രണ്ടും രണ്ട് ഡിഫറന്റ് ആണല്ലോ-
ആള് പറയാണ് എന്നോട് എനിക്ക്- ഇപ്പൊ ബെഡ് റസ്റ്റ് ആയതോണ്ട് ഒന്നും കട്ടിൽ പൊന്തിച്ചിട്ട് കിടക്കണം അപ്പൊ ആള് പറയാ എനിക്കൊരു കുറ്റബോധണ് ഇങ്ങനെ ഇക്കുമ്പോ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഞാൻ എന്തെലൊക്കെ ഗ്രൂപ്പിൽ എന്തെങ്കിലും വർക്ക് വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോം എല്ലാം ചെയ്യ് ഞാൻ ചെയ്യും അത് ചെറിയ എമൗണ്ട് ആയാലും ഞാൻ ചെയ്യലുണ്ട് എനിക്ക് വെറുതെ ഇരിക്കുമ്പൊ ഒരു കുറ്റബോധമാണെന്ന് പറയും. പ്പഅത്രയും അ
ആഹ് അത് പഠിച്ചിക്കുന്ന ആളുകളൊക്കെ ആവുമ്പളേ കണ്ടിന്യൂസായി പഠിക്കണേ അതിനിടയിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് വരുമ്പോ എന്തായാലും.
ആഹ് ഒരുക്ക് ഇഷ്കേക്കാനോ ആഹ് അതെ അതെ ഞാന് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കയണേ നമ്മക്കിപ്പം ബേസിക്കായിട്ട് നമുക്കൊരു ഒരു ജോലി എന്തെങ്കിലും ഒരു അമ്മള കാര്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഇപ്പഴത്തെ കാലത്ത് ചെലവന്ന് പറയണ ഭയങ്കരായിട്ട് ഭയങ്കര ഒരു പുരുഷ് അല്ലെങ്കിൽ ഒരു ഗൃഹനാഥന് മാത്രം കൊണ്ടു ട
താങ്ങാൻ പറ്റുന്നല്ല ആഹ്തന്നേ.
ഇപ്പൊ അമ്മക്കുമാട് ഉണ്ടെങ്കിൽ അമ്മക്കുമാട് ഒരു താങ്ങാവും അല്ലെങ്കിൽ ഓരോട് ഞമ്മക്ക് ചോയിക്കണ്ടല്ലോ ഓരാവശ്യങ്ങൾ കാരണം അവഓരന്നെ അത്രയും ചെലവുകൾക്കിടയിലാണല്ലോ
അതാണേ അതാണ് പറഞ്ത്-
ആഹ് ഞമ്മക്ക് തന്നെ നമ്മുടെ കയ്യിൽ നമ്മള ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ആവശ്യങ്ങൾ ക്ക് പറയണം നമ്മക്കൊരു ആഗ്രം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് ഇങ്ങനെ പറയതിനേക്കാളും കൂടുതൽ നമുക്ക്തന്നെ കഴിയുമ്പോ ഇപ്പൊ ചെറിയ ചെറിയ ഇപ്പം ഓരോ ഇങ്ങനെ വീഡിയോസോക്കെ കാണുമ്പോ ചെറിയ ഹാമ്പേഴ്സാഹയാലും ഇപ്പോ ഭർത്താവിന് ഷർട്ട് കൊടുക്കണൊ അല്ലെങ്കിൽ മക്കക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ?
ആഹ് അതാണ് അതെ നമുക്കത് കൊടുക്കാന്നൊക്കെ തോന്നും അങ്ങനെ അങ്ങനെ എന്തേലുംൾ. നമ്മക്കന്നെ
ആഹ് ചെയക്കാല്ലോ അതിലൊക്കെ ഭയ ഒരു സന്തോഷം ഇണ്ട അതിലൊക്കെ നമ്മൾ വിചാരിച്ചും ചെറിയ എമൗണ്ട് അങ്ങനെയല്ല പക്ഷെ അയിലൊക്ക ഒരു ഭയങ്കര ഒരു ഹാപ്പി- പ്പിനസ് ഇണ്ട് ഞാനിങ്ങനെ വിചാരിക്കൽണ്ട് ഞമ്ക്ക് എന്തേലും ഒരു വർക്ക് ഫ്രം ഹോമ് വരുമാനം കിട്ടിയാല് ഞാ ന് ആൾക്ക് കൊടുക്കലേണി ഞാനിപ്പ രണ്ടു പ്രാവശ്യം കൊടുത്തിരുന്നു അപ്പൊ നമ്മക്കതില് ഭയ സന്തോഷാണ് അത് കാണുമ്പൊക്ക നമുക്ക് സന്തോഷാണ് അശ് ആ വാങ്ങി കൊടുത്ത സാ ഏഹ് അല്ലെ നമുക്ക്
ഓല ഇടു ഓഹ് ആഹ് ഓലത് ഇടുമ്പളും മപ്പളോൽക്കൊരു ഇതിണ്ടാവും ആ ഒരു
ഉം ആഹ് അതെ അതെ ഭയങ്കര സന്തോഷാണ് അപ്പം പിന്നെ അതേപോലെ ഞാൻ വിചാരിക്കും ഡ്രൈവിങ് അവും അത്യാവശ്യായിട്ടുള്ളൊരു കാര്യാണ് നമു
ആഹ് ഞാനിപ്പിന്ന് ഇതക്കൊരു വിചാരിച്ചിട്ടുള്ളതാണ് ക നമ്മള് എന്തായാലും ഒരു ജോലിക്കുള്ളൊരു പ്രത്യേകിച്ചും കാരണം നമുക്ക് വീണ്ടും
ഉം അതെ കഴിക്കാനും പിന്നെ നമ്മളെ പണികൾ ന്റെ എടേലല്ലേ നമ്മള് അപ്പം ഞമ്മക്ക് പെട്ടെന്ന് ഞമ്മള കാര്യെണ്ണ ആഹ് പോവാം
ടൈമിന് നടത്താനും അതുപോലെ നമുക്ക് വേറത്രയും തന്നാ നമ്മള് എന്നിട്ട് നോല ആഹ് വെയ്റ്റ്ചെയ്യണ്ടല്ലോ അതാണ്
ഇഞ്ചുറി കേസ് വരുമ്പളൊ‌ക്കിപ്പ ഞാന് ഇപ്പൊ ഞാ ആഹ് ഇവിടെ ആവുമ്പോ ഭർത്താവ് ആഹ് രാവിലെ ജോലിക്ക് പോയാല് നമ്മള് അപ്പൊഴൊക്കെയാണ് എന്തെങ്കിലും അസുഖം വെ അസുഖം പെട്ടെന്ന് നമുക്ക് കാണിക്കണേങ്കില് ആള് വന്നിട്ട് നമുക്ക് അത്ര സീരിയസ് അല്ലെങ്കി നമ്മളാള് വന്നിട്ട് ഈ വൈന്നേരം പോവാന്ന് പറയും പക്ഷെ നമുക്ക് തന്നെ വണ്ടി അഹ് ഡ്രൈവിങ് അറിയെങ്കി നമ്മക്ക് തന്നെ പോവാം അല്ലെങ്കി ചില ബസ്സൊക്കെ ആയാലും നമുക്ക് ആ റോ ഡില് മെയിൻ റോട്ടില് വന്ന് നിർത്തണം അങ്ങനത്തൊക്കെ ഓരോ ഇതിണ്ടാവും പ്രശ്നങ്ങള് അപ്പൊ അങ്ങനെ നമുക്ക് നമ്മള പണീന്റെ എടേലെന്നെ നമക്ക് മറ്റേ നാ നമ നാ അല്ലാതെ നമുക്കൊരു പണിയാവും
അതാണ് ഞമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും പോണംന്നിണ്ടെങ്കില് ഒരു വണ്ടി സ്വന്തം വണ്ടിയാണെങ്കി നമ ക്ക് പെട്ടെന്ന് എത്താൻ പറ്റും നമ്മളെ നേരത്തെ ഇറങ്ങിപ്പോ ഇറങ്ങണല്ലോ വീട്ടീന്നന്നെ
ആഹ് അതെ അതെ
അങ്ങനെ നല്ലൊരു കാര്യാണ് പക്ഷെ കൊ പിന്നെ ഒരു റോഡിലൊക്കെ ഒരുപാട് വണ്ടി കാണുമ്പോ ഒരു പേടിയ ഇൻക്ക് നല്ല ആഗ്രഹെണ്ട് പഠിക്കാനൊക്കെ
ആഹ് ഉം എനിക്കും ഞാൻ എനിക്ക് ഇപ്പ നല്ല ആഗ്രഹെണ്ട് ആദ്യക്ക് ഞാന് അതിന് ഇതായില്ല ഇപ്പ എന്റെ ഫ്രണ്ട്സ് രണ്ടെണ്ണം രണ്ടാൾക്കാര് ഇപ്പം ഡ്രൈവിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു ലെയ്ണിംഗ് കഴിഞ്ഞു
അത് ശരി ആഹ്
വിചാരിക്കും ഇപ്പൊ എനിക്കിങ്ങനത്തെ അവസ്ഥയായോണ്ട് എനിക്ക് പോവാനും വയ്യ ആഹ് ഒരു ഇപ്പം ഡേറ്റടാണ് ആൾക്കാരൊക്കെ ജിമ്മില് പോവും അവര് ജിമ്മിലും പോണെണ്ട് അപ്പം ഓലാല് അമ്മ അം നമ്മളാ ശരീരത്തിന്റെ കാര്യത്തിലായാലും ഞമ്മളെ നമ്മളെല്ലാ കാര്യത്തിലും നമ്മുക്കൊരു ഡി ആരേം ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഇപ്പൊ കൂടുതൽ ആളുകളും ശ്രമിക്കണെ
ഓഹ് ഇപ്പൊ പേരൻസാ ആദ്യം ഇപ്പെ ആദ്യക്കേ ഹസ്ബൻഡുമാരായാലും പേരൻസൊക്കെ അത്ര സപ്പോർട്ട് ആദ്യത്തെ കാലത്ത് ഒക്കെ അവരും ഇതിന് പിന്നെ സപ്പോർട്ടാണ്.
കാരണം അവർക്കറിയാം കാരണം ഇപ്പ ചെലവുകൾ അത്രത്തോളാണ്. അല്ലെങ്കി എന്താ പറയാ ഇത്പ്പോ അത്യാവശ്യാണ്.
നമ്മള് അങ്ങനെ നമ്മള് കാര്യത്തിന് എങ്ങോട്ട് പോവാണെങ്കി ഓൽക്ക് ഓൽതായ കാര്യങ്ങള് ചെയ്യാലോ ഇന്നുള്ള ആ ഒരു മൈയ്ന്റാണ്.
ഉം മറ്റെ ഓരെതാക്ക അപ്പൊ ഞാനിപ്പം. അപ്പം ഹസ്ബൻറ്റിനോട് പറഞ്ഞപ്പോ ഹസ്ബന്റ് പറ്ഞ്ഞ്. ആ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പോവാം. എന്താ ഒരു നൽ കാര്യാണത്. കാരണം എത്രാേ പ്രാവശം ഇപ്പൊ ചെ ചെറിയ മക്കള്ആവുമ്പം പ്രത്യേയിച്ച് ഹോസ്പിറ്റൽ കേസ് ഇനക്ക്. എപ്പഴും വരാറ്ണ്ട്. ഇപ്പ ഞാനിങ്ങനെ വിചാ കാറൂണ്ട്. ഉം അമ്മുക്ക്പ്പൊ ഒര്ത്ണ്ടെങ്കി നമ്മുക്ക് നമ്മുക്ക് അണ്ട് പോവാലൊ.
ആ ഒറ്റെ ജോലിക്ക് എന്തോ പോയി എടുത്ത് നമ്മള് വിളിച്ചി ഇൻക്ക് ഹോസ്പിറ്റലില് പോണം. അല്ലെങ്കി അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം എന്ന് പറയുന്നത്. നല്ലത് നമ്മള് ആ ഒരു
അതെ പിന്നെ
സമയത്ത് നമുക്ക് പോയി പോരാനും പറ്റും.
ആ അതെ അതെ. അമ്മുക്കും അമ്മുക്കും നമ്മടെ കാര്യത്തിനും. ഇപ്പൊ ജോലി ഇണ്ടല്ലൊ. നമുക്ക് ജോലിന്റെ കാര്യ ആലോയ്ക്കുമ്പ നമ്മൾ ഇപ്പം എന്തേലും. ചെറിയ എമൗണ്ടാവുമ്പം നമുക്ക് ആ ട്രൻസ്പോർട്ടേഷനും. കാര്യങ്ങളൊ നമ്മുക്ക് ഒക്കൂല പക്ഷെ ആ മറ്റെ നമ്മൾ ടൈ ആ ടൈമിന് നമുക്ക് എത്താനോ ഒന്നും ആഹ് പറ്റൂല. പക്ഷെ ഇത അങ്ങനൊന്നും അല്ല. നമ്മുക്കൊരു വണ്ടി ഇണ്ടെങ്കി നല്ല സുഖാണ്. പിന്നെ ഇപ്പൊ ഒരു വണ്ടി ഉണ്ട് തോന്ന്ണ്. ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിണ്ടോന്ന്ണ്. പക്ഷെ അത് തീരെ സ്പീഡ് ഇല്ലാന്ന തോന്ന്ണ്.
കറന്റ് വണ്ടിയാണൊ.
ആ കറണ്ട് വണ്ടിയാണ് തോന്ന്ണ്. പിന്നെ ഇപ്പം ഭയ സ്ത്രീകൾക്ക് ഭയങ്കര കീമൊക്കെ ഇണ്ടല്ലോ. പലിശ രഹിത വായ്പ്യക്കെ ഇണ്ട് തോന്ന്ണ്. വാഹന അങ്ങനെ വാങ്ങ്ണ കാര്യത്തിൽ.
നമ്മള് ആ ഓരോ കാര്യങ്ങള് അയൽ കൂട്ട ആയാലും നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നു ആയിക്കോട്ട
അയൽ കൂട്ടത്തില്ണ്ട്
കുടുംബശ്രീയാണ് അയൽക്കുട്ടാണ്‌.
ആ അയൽക്കൂട്ടംല്ലെ. അയൽക്കൂട്ടം കുടുംബശ്രീ തമ്മില് എന്താ വ്യ വ്യത്യാസം അയൽക്കൂട്ടും കുടുംബശീ
ഇൻക്ക് അറീല. ഇനിക്ക് ഇഷ്ടല്ലാതെ ചേർന്നതാണ്.
ഇങ്ങള് കുടുംബശ്രീയിലാണൊ.
അയൽക്കൂട്ടം തന്നേണ് അയൽക്കൂട്ടും തന്നെയ
ഓ അത് ശെരി.
അതില് നമ്മള് അതിലൊക്കെ ഇട്ട്ള്ളൊരു. പതിനായിരം രൂപ ഇട്ക്കാണെങ്കില് അങ്ങോട്ട് തിരിച്ചടുക്കുമ്പം മാസം മാസം. ആയിരം വെച്ച് അടക്കണം. അത്പ്പം ഇരുപതാണെങ്കിൽ രണ്ടായിരം വെച്ച് അങ്ങനെന്നേയാണോ ഇങ്ങൾതും.
അങ്ങനെ ആ അത് ഓരോ ആയൽക്കൂട്ടത്തിന് അനുസരിച്ചാണ്ന്ന് തോന്നുണ്. പിന്നെ ഞങ്ങളെ അയൽ കൂടുത്തിന് അങ്ങനെ കർശനമായ ഒരിത്ണ്ട്. മീൻസ് എല്ലാരും ഒരിത്ര മാസം ഇ
അൻപതിനായിരം ഒക്കെ അ എടുത്താല് അയ്യായിരം അടക്കണം മാസം മാസം.
അങ്ങനെ ഓരോ ആ ഓരോ നാലായിരം ആണ് തോന്ന്ണ് ഇവെടെ. അൻപതിനായിരം ഇടുത്താല് മാസം നാലായിരം ആണ്ന്ന് തോന്ന്ണ്. പക്ഷെ ഞാന് ഞാന് പ്പൊ ലോണ് എട്ക്കാറില്ല. പക്ഷെ ഞങ്ങളെ വടെ വേറൊരു അയൽകൂ വടെ കൊ എല്ലാ മു മുക്കും മൂലയിലും അയൽക്കൂട്ടാണല്ലൊ. ഒരു തിലെ തിലെന്നെ സ്ഥലത്ത്ന് ത്രോ ആൽക്കൂട്ടണ്ട്. പ്പൊ ചെല തിലൊക്കെ ങ്ങനെ അടക്ക്ണ കാണാറില്ല. പക്ഷെ ചെല സമയത്ത് ഒര്മിച്ചടക്ക്ണൊക്കെ ങ്ങനെ ശ്രദ്ധയിൽ പെടാറ്ണ്ട്. പക്ഷെ ഞങ്ങളെ അയൽ കൂട്ടത്തില് ഭയങ്കര കർശനായിട്ട്ള്ളെ ആ തിരിച്ചടവാണ്. ബാക്കിളേളാല് പ്രതിഷേധിക്കും.
അത് ശരി. അപ്പൊ വിഷയവൂലെ. സംസാരംആവൂലെ?
ആഹ്. അത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നുല്ല. ഭയങ്കര സംസാര ന്നെ എപ്പഴും. ന്നാ അയിക്കോട്ടെ. ഞാൻ വിളിക്കാട്ടൊ. എന്റെ ഫോൺല് ചാർജില്ല.